ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ഓഹ് എന്തെക്കെ വിശേഷോക്കെ
വിശേഷം പ്രത്യേയിച്ച് വിശേഷങ്ങളൊന്നുയില്ല ആഹ് ഇതാ ഇപ്പൊ മഴ പെയ്യ്ന്ന്
ഏ മഴ പെയ്യ്ണ്ട്
ആഹ് മഴ പെയ്യ്ന്ന് രാവിലെ ഒര് ചെറിയ വെയിലൊക്കെ കണ്ടയായിരുന്ന് അന്നേരം അ ആഹ് അവിടെയിരുന്ന മൊളകും മല്ലിയൊക്കെ കഴുക്കിയിട്ട് കഴുക്കി അങ്ങോട്ട് വെയിലത്തോട്ട് ഇട്ടപ്പം മഴയും വന്ന്
അത് പിന്നെ അങ്ങനെയാണല്ലോ പിന്നെ എന്തൊക്കെ വീട്ട്ലാരൊക്കേയിള്ളെ
കൊറവുള്ളത് പോലെണ്ട് കേട്ടോ ഇത്തിരി സൗണ്ട് കൊറവുണ്ടേ
അത് എല്ലാരും പറയല്ണ്ട്
ആഹ് വാ
എന്താ എന്തൊക്കെ വീട്ട്ലാരൊക്കെ
വീടില് അമ്മ, അച്ഛൻ, കുഞ്ഞ്, ഹസ്ബൻറ്,
മംമം
എന്താ ചെയ്യണ്. ഫുഡോകേ കഴിച്ചോ? ആഹ ഫുഡ് കഴിച്ചു.
ആഹ ആഹാ നാരം
ഇന്ന് തേങ്ങാച്ചോറും ബീഫും.
ഓ ഹും ഹും ഞാന് കഴിച്ചില്ല. ഞാനവിടെ കറി വെച്ചൊണ്ടിരിക്ക്‌ന്ന്.
ഏ അത് ശെരി ലേയിറ്റ് ആയപ്പൊ. ലെറ്റായി എാ
അതായം കറി വെച്ച് സമയംകിട്ടമ്പം വിളിക്കാന്ന് വിചാരിച്ചു. ഉം ഇന്ന്റങ്ങേത എന്തയ്യ
ഞാൻ സ്റ്റുഡന്റാ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളു. ഇനി ഡിഗ്രിക്ക് വേണ്ടിയാണ്ട്. വെയിറ്റെയ്ത്ക്കാ
ആ. വോ അന്നേരം അപ്ലൈക്കെ ചെയ്തില്ലേ?
ആഹ് അപ്ലൈയെക്കെ ചെയ്തു എന്താ രണ്ട് അലോട്ട്മെന്റ് വന്നു മൂന്നാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റെയ്യാ
ഏതാ നോക്കുന്നേ ബികോം ബികോം ആയോണ്ടന്നെ ഇപ്പോ കിട്ടാനില്ലേ
ആ കിട്ടാനും പാട. ബികോമിന് ഏതെടുക്കാനാ? ബി ടാക്സും കോർപ്പറേഷനങ്ങനെ ഉണ്ടല്ലോ?
ആ ബികോമ് പോ ഞാൻ വിചാരിക്ക്ണ കോളേജില്. ഇന്ക്ക് ഫിനാൻസിനാണ് പൂതി പക്ഷേ ഫിനാൻസില്ല കോപ്പറേഷനും സി എ
ആഹ്
ഉം അഡ്മിഷനെടുക്ക് ഉം
നല്ലയാ യാഹ കോമേഴ്സ് എത്ര ഉണ്ടായിരുന്നു പെഴ്സന്റേജ്.
തൊണ്ണൂറ്റൊന്നെ പോയിന്റ് ആറ് ഏഴ്.
വണ്ട ന്നിട്ട് കിട്ടാൻ പാടല്ല
ഉും കിട്ടാൻ പാട ഏ പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ വേറെ?
പിന്നെ വേറെ വിശേഷങ്ങളൊന്നുല്ല.
ബുക്കൊക്കെ വായിക്കോ
ബുക്കൊക്കെ വായ്ക്കും
ഓം മൂവീസ് കാണോ?
ഓഹ് ഉം
ആഹ് പിന്നെ യാത്രെ ആഹ് പോവാറുണ്ട് ഉം നമ്മള് ബസ്സിനകത്ത് കേറിയാരുന്നോ? ഫ്രീ ബസ്
ഫ്രീ ബസ് ആഹ് അയില് കേറിയോ പ്രിയദർശിനി
ആഹ് കേറിയോ?
ആഹ് കേറിയോ ഞങ്ങള് കേറിയില്ല ഇങ്ങള് കേറിയോ
ആഹ് കേറി കേറി അ നല്ല തെരക്കായിരുന്നു ബസിനത്ത്.
ആഹ് ഇപ്പൊ ഫുള്ള് തെരക്ക ല്ലരും.
ആഹ് കേറിയും പോയി. കിച്ചന്ന് നിന്ന തന്നെ ബസ് വന്ന് കേറി കേറി കഴിഞ്ഞേനേശം അയിനാത്ത്ന്ന് എറങ്ങാനാളില്ല എല്ലാ സ്
എല്ലാ സ്റ്റോപ്പിന്നും ഉം
ആ പിന്നെയച്ചാൽ ആൾക്കാർക്ക് ഇടങ്ങാനും പാട ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴേ. ചെലപ്പഴെ ചെലയിടത്തൊക്കെ ഒരാ ഒരെ ആള് ഒ ഒരാൾ വെച്ച് എറങ്ങാനുളളു അപ്പ അവർക്ക് എറങ്ങാനും പാടാണ് ബസ്സ് കൊറേ നേരം അവടെ കെട്ടിയിരുന്ന്
ആഹ് ആഹ് അത് ശരി ഏഹ് പിന്നെ എക്സാം ഒക്കെ എഴുന്നുണ്ടോ? മറ്റേ ബി എസ് സി എക്സാം ഒക്കെ എഴുതുന്നുണ്ടോ? ഞാനോ ഉഹ് ഞാൻ എഴുത്ണൊന്നുല്ല അങ്ങൻത്തെന്നും. ഞാൻ ബികോം എടുത്തിട്ട് ഇഞ്ഞ് എന്തേലും കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാ വിചാരിച്ചു.
അ ആ ആഹ് വേറെ ആര
വേറെ ആരൊക്കെ വിട്ട് വീട്ടില് ഉമ്മ ഉപ്പാ ങ് നാല് ങ് അഞ്ച് മക്കളാണ് മൂന്നാനിയന്മാരും ഒരു കാക്കിം.
എഹ് ഒരു പെങ്കച്ച് ഉള്ളന്നേരം ല്ലേ അ ആഹ് നല്ലായിനരിക്ക്ല്ലേ അങ്ങള മർ
ഉം എന്ത്
അമ്മിന്മാരൊക്കെ എത്ര പിടിക്ക്ന്നെ
ഒരാള് പത്തില് മ്മാ ഒരാള് പത്തില്ല് പിന്നെ ഒരാള് നലില്. ഒരാള് മൂന്നര വയസ്സാ മുത്തുന്ന്
മൂന്നര വയസ്സ് ആഹ് എന്റെ മോക്ക് മൂന്ന് വയസ്സ്. എന്റെ മ
ഏയ് അയ്ശെരി.
ആഹ്
അങ്ങണവാടിയിലൊക്കെ പോവും
ഞാൻ പറഞ്ഞു വിട്ട്ന്ന്.
ഏഹ്
പറഞ്ഞു വിട്ടട്ടുണ്ട് ഇന്ന്. പോന്നില്ലന്നൊക്കെ പറഞ്ഞ് കരക്കില്ല. രാവിലെ എഴുന്നേക്കുമ്പോഴേ കരച്ചില്ല.
അത് ശരി ഇവൻ കരയൊന്നുല്ല. അതെന്താ അംഗൻവാടിക്ക് പോകണ്ടെ ചൊദിച്ചാ വേണ്ട വേണ്ടന്നൊക്കെ പർഞ്ഞണ്ട്. സമ്മയികുല ഒന്നിനും പിന്നെ കരയിപ്പിച്ച് വിടലൊന്നുല്ല. അങ്ങനെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞഞ് പറഞ്ഞ് കൊറേ ടൈം എടുക്കും ഓനെ ആക്കിയ ആക്കാ
ഉം ഉം അല്ല വീട്ടില് ബോറടിക്കത്തില്ലല്ലോ എല്ലാരും ഉണ്ടായണ്ട്ല്ലേ?
ഇപ്പൊ ഞാനും ഉമ്മിം മാത്രേ ഉള്ളൂ എല്ലാവരും സ്കൂള് പോയില്ലേ?
ഉം
അവര് വരുമ്പഴേ. എ ഏ വെരുമ്പോ ചെവിക്കൊരു ഇതുണ്ടാവൂലേ കലപ്പില കലപ്പില.
അടികുടാറുണ്ടോ എല്ലാരും കൂടെ മൂന്നരും കൂടെ?
അടി കൂടും കരച്ചിലും അടിയും ഒക്കെ ഉണ്ടാവും.
ഉം ഉം ഉം
പിന്നെ എന്തൊക്കെ?
പിന്നെ വേറെ എന്തുവാ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുംല്ല.
ആഹ്
ഇപ്പൊ വീടും വെയില് കാണുന്നു വീടും അത് മോളകു മല്ലി എടുത്തങ്ങോട്ട് വെയിലത്തോട്ട് ഇടണം.
വെച്ചോ വെക്കാ നിക്കാണോ?
ഏ
അല്ലെങ്കിൽ എന്തിന ഈ മഴയത്ത് അത് ഉണക്കാൻ വെക്കണ്.
വെയില കാണത് കഴുകിതയത് ല്ലേ നമ്മൾ അന്നേരം അത് ഉണങ്ങീയില്ലന്നുണ്ടെങ്കി പുപ് പോവും.
അത് ചെയ്യാ പക്ഷെ കഴുകിയ എന്തെയ അപ്പൊ വെറുതെ ഈ മഴയാവുമ്പോ.
കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വെയിലൊക്കെ ഉണ്ടാവോ നോക്കിയിട്ട് കഴിയാ പോലായിരുന്നോ
അതെ അമ്മ എടുത്ത് വെച്ച് കഴുകിയതാ എന്നട്ട് അമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോയി ചെങ്ങന്നൂര് അമ്പലത്തിൽ പോയി
എ അപ്പോ വീട്ടിൽ നിങ്ങൾ മാത്രം അപ്പോ
ഇപ്പോ വീട്ടിൽ ഞാനുണ്ട് അച്ഛനുണ്ട്
അത് ശരി
എന്തുവാ മുളകിന്റെ കൂടെ ഇങ്ങനെ നിൽക്കണം
ആഹ പ്ലസ് ടു വിന് പഠിച്ചപ്പോൾ ടൂർ ഒക്കെ പോയി ഇല്ലായിരുന്നോ ആ ടൂർ ഒക്കെ പോയിരിന്നു
എവിടെയായിരുന്നു
ചിക്മംഗ്ളൂർ
എങ്ങനെ ഉണ്ട് സ്ഥലം എനിക്കറിഞ്ഞുകൂടാ സ്ഥലങ്ങളെ കുറിച്ച്
എന്താ ചോദിച്ചാൽ ആക്ടിവിറ്റീസ് നമുക്ക് കുറവാ കൂടുതൽ ടൈം നമ്മള് ബസ്സിലാണ് ഉം അപ്പൊ ഈ ബസ്സിൽ എന്നെ ആയോണ്ട് ക്ലാസ്സ് മൊത്തം അങ്ങനെല്ല നിങ്ങള് സ്കൂള് പ്ലസ് ടു മൊത്തത്തിൽ പോയപ്പോ ഓരോ ബസ്സിലും പല കുട്ടികളോ നമ്മളുടെ ക്ലാസ് തൊല്ന്ന ആവൂില്ല ഫുള്ള് അപ്പൊ ഓരെ പിരിക്കുമ്പോ തന്നെ നമ്മളെ ക്ലാസ്സിലെ വൈബ് ഇല്ലല്ലോ
ഇല്ല
അങ്ങനെയൊക്കെ ആവുമ്പോ ബസ്സിലിരിക്കണ കുറച്ച് ചടപ്പായിരുന്നു
ഓ ഓ
റൂമ് ഒക്കെ എടുത്തപ്പോ അതൊക്കെ അടിപൊളിയായി പക്ഷെ അങ്ങനെ ബസ്സിൽ ഇങ്ങനെ കൂടുതൽ ടൈം വന്ന
ബസിൽ സ്ഥലങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റിയില്ലല്ലയോ
ആസ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി മൂന്നു നൈറ്റ്‌ രണ്ട് ഡേയും
ആഹ ആ ആ
ആ ക്ലാസില് ഫുള്ളൂ പിള്ളോര് വ ന്നെങ്കിൽ ഒരു ബസ് കിട്ടുവായിരുന്നല്ലോഞങ്ങൾ പ്ലസ് ടു വിന് പഠിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നു വെച്ചപ്പോ അങ്ങനെ
ആഹ് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾക്ക് ഒരു ക്ലാസ് അങ്ങനെ കൊടുക്കുമ്പോ
പിന്നെ കൊറച്ചു കുട്ടികള് ബാക്കിയാണ് ഒന്നു ഇല്ലാതെ ഇങ്ങന ഇനിൽക്കാണ് അതായത് ഒരു ക്ലാസ്സിൽ അങ്ങനെ ബസ്സ് കൊടുത്താൽ ബാക്കിയുള്ള ക്ലാസ് ഒക്കെനമ്മൾ നോക്കുമ്പോ അവർക്ക് ബസ്സിലൊന്നുംഇല്ലങ്കിൽ തിരക്ക് അല്ലെങ്കിൽ ആളില്ല അങ്ങനൊക്കെ ആയി വരികയാ ണ് ത്തിലും പിന്നെ നമുക്ക് എക്സ്ട്രാ ബസ് കൂടെ ഒന്ന് എടുക്കേണ്ടി വരും അങ്ങനെയാകുമ്പോൾ
ഉ ഉം ഉം
അപ്പോ നമ്മളെ ഫണ്ട് കൂടുതല്
ആ ഫണ്ട് കൂടി
ആ
വെക്കേഷന് ഇപ്പൊ ഒന്നിനും പോയില്ലയോ രണ്ടു മാസം എന്താലും കിട്ടികാണുമല്ല
ഉം രണ്ടു മാസം വീട്ടിലിരുന്നു
വല്ല കമ്പ്യൂഡ്രറോ അങ്ങനെ എന്തെലും പഠിച്ചാൻ പോവാഞ്ഞതെന്ത്?
ഇല്ലാ. അതിനൊന്നും പോയിട്ടില്ല. അതൊന്നും പോവാത്തെന്തായ്ച്ചാ വെർതെ അയ്ന് പോയിട്ട് വെർതെ ന്തിനാ?
മ്.
വെർതെതിന അയ്നൊക്കെ പോണെ? അയ്ലെതായാലും ആ മേഖല ചൂസെയ്യൂലാന്ന്ണ്ടെങ്കി വെർതെ പോവ ല്ലേ?
എങ്ങനെ?
അറിഞ്ഞിരിക്കിന്നെ നല്ലതല്ലയോ ന്ന്.
എങ്ങനെ?
അറിഞ്ഞിരിക്കിന്നത് നല്ലതല്ലേന്ന്?
ആഹ് അത് ശെരി.
മ്.
ആഹ് ഇൻക്ക് ഇൻക്ക് വയ്യ. മടിയാണ് മടി മടിയുള്ള കൂട്ട തിലാന്ന് തോന്ന്ന്ന്ല്ലേ കേടിട്ട്. മ് അതെ അതെ.
ഉമ്മ എന്തയ്യുന്ന്?
ഉമ്മ ഹൗസ് വൈഫാ ഇവ്ടെ വീട്ട
ആഹ് ബാപ്പയോ?
ഉപ്പ കാറ്ററിങ് സർവീസിലാണ്. അതേപോലെന്നെ ആ ഇപ്പങ്ങനെ ചെറിയ ബിസിനസ്സൊക്കായിട്ട് ങ്ങനെ.
മ്
പിന്നെ ഉം.
നിങ്ങളവ്ടൊ ക്കെ എന്തൊക്കെ? ഹസ്ബൻന്റൊക്കെന്തേയ്ന്ന്? ഹസ്ബന്റ് ഗൾഫിലാണ്.
അമ്മ ജോലിക്ക്പോവ്ന്ന്ണ്ട് അച്ഛൻ ജോലിഒന്നുംല്ല.
ആഹ് ആഹ് ശരിന്നാപിന്നെന്താ?
ആഹ് അയിക്കോട്ടെ.